ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ?
കേക്കാം പറഞ്ഞോ ഹലോ
ഹലോ
ഹലോ ഇപ്പ കേക്കാം പറഞ്ഞോ
ആഹ് പിന്നെ വേറെന്നാ ഒണ്ട്
വിശേഷം എന്തോ ഉണ്ട് സുഖായിട്ടിരിക്കുന്ന് അവിടെന്നാ വിശേഷം
ഓ ഇവിടെ ഒന്നും ഇല്ല
മഴയുണ്ടാ?
ഓ ഇല്ല ഇന്നങ്ങനെ പെയ്തില്ല നല്ല വെയില
വെയില ആഹ് ഇവിടെ മഴയാ രാവിലെ തൊട്ടേ മഴയാ പെയ്യും തോരും പെയ്യും തോരും തുണി ഇട്ട്ന്ന ഭയങ്കര പാട് തുണി പറ ക്കി ഇടും കേറും പറ
അഹ് ഹ മഴയായ പിന്നെ തുണി ഒണക്കല പാട്
ആഹ് ഈ മക്കട തുണികളെ വല്യ പാടാ ദ് അതീ ജീൻസും
അതാ എല്ലാം കട്ടിയുള്ളതും അല്ലെ
ആഹ് ഒണങ്ങത്തില്ല
ആഹ്
ആഹ് എന്താ വർക്ക് ചെയ്യ് വാന്നോ അതോ
അല്ലല്ല
ആ മക്കളാ സ്കൂളിൽ പോയാ?
ആഹ് പോയി ഒരാള്
എത്തേ പഠിക്ക്ന്ന്?
ആറില്
ആറി പഠിക്ക് ഒരു മോളേ ഉള്ളോ ആ പിന്നേ അവിടെ ഇവിടെ രണ്ട് പേ ഒരു മോനും ഒരു മോളും മ് മോള് അല്ല മോള് നയന്തിലും മോൻ പ്ലസ്ടൂനും
ആഹാ
ആഹ ആഹ ആ പിന്നെ
പ്ലസ് ടു ഇപ്പം പ്ലസ് ടു
ആ ഇപ്പൊ പ്ലസടുവിലോട്ട് കേറിയണ്ട് അണ്ട
ആഹ
ആ ഇപ്പൊ പ്ലസ് ടുവിലോട്ട് കയറി ആ പത്താം ക്ലാസ് എട്ട് ഏ പ്ലസും രണ്ട് ഏയും ഉണ്ടായിരുന്നു അതൊന്നും കൊഴപ്പില്ലാ ആ വ പക്ഷെ പഠിക്കുന്ന കാണത്തില്ല റിസൾട്ട് വരുമ്പോൾ ഓക്കെ മാർക്ക് കൊണ്ട് നമ്മക്ക്
ആഹ ആ ആ മോനാണോ ഉള്ളത് പത്ത് പ്ലസ് ടുവിന്
ഞാ മതി എല്ലാത്തുംെല്ലാം ഫുട്ബോള ഇട
ട്യൂഷൻവല്ലോം ഉണ്ടോ അതോ
ട്യൂഷൻ ആ ട്യൂഷനുണ്ട്
ആഹ് ആഹ്
ആഹ ട്യൂഷനൊക്കെ പോന്നുണ്ടോ അല്ലാതെ ആ രണ്ടു പേർക്കും ഉണ്ട്
ആഹ ആഹ് ആഹ്
കിട്ടി ഇരുന്ന് ആമ്പിള്ളേർ പൊതുവെ വീട്ട രുന്ന് പഠിക്കുന്ന ഞങ്ങ കാണുന്നല്ല അവിടെ വെച്ച് പഠിച്ച ചേച്ചി വരുന്നതാ
ആഹ് അമ്പുളാരല്ലേലും അങ്ങനെ കുത്തി ഇരുന്ന് പഠിക്ക ക്കതില്ലല്ലോ
ഇല്ല പെൺപിള്ളേരെ കൂട്ട് പഠിക്കത്തില്ല
ആ അവരെന്നാലും റിസൾട്ട് വരുമ്പോ അവര് മുന്നിലെ ക്
ഒക്കെ അത് ന്നാ അത് മതി അത് നമ്മള് മതി പിന്നെ അവർ ദ് അവനെ പിന്നെ ഏത് സമയും കളിയ ഞാനങ്ങ് പറഞ്ഞു മടുത്ത് പഠിക്ക് മോനെ പഠിക്ക് മോൻ - ഞാൻ പറയും പഠിക്കണ്ടാ ഞാൻ ഇപ്പൊ പഠിക്കുന്നില്ലെ ന്ന് പറയും ഫുട്ബോള് കളിയ ഫുട്ബോള് കളിക്കാൻ പോന്നേന്റെ യല്ല പാട് എന്നും മുറിവാ മുറിവും ഒടിവും
ഹ് -ഹ് -ഹ്
ഈ പിന്നെ ഈ എടക്കൊരു ദിവസം പോയി മറിഞ്ഞ് വീണ് കൈയെല്ലാം കൂടെ മുറിച്ചോണ്ട് വന്ന് എൻറടുത്ത് പറഞ്ഞില്ല രണ്ടു ദിവസം അനങ്ങാതെ നിന്നങ്ങ് പനിച്ച് പിന്നെ പിന്നെ കൈ പിടി ച്ച് നോക്കിയപ്പോണ്ട് മൊത്തത്തി മുറിഞ്ഞിരിക്ന്ന് അന്നേരം ഞാൻ ആശുപത്രി കൊണ്ടോ മരുന്നൊക്കെ വെച്ച് മൂന്നാല് ദിവസം കൊഴപ്പല്ലായിര് ന്ന് നാലിന്റെ അന്ന് പിന്നേം കളി ളി ക്കാൻ പോയി കാലിന്റെ തള്ളവിരല ങ്ങ് പൊട്ടി അതും പറഞ്ഞില്ല ആഹ അതും പറഞ്ഞില്ല പറയാതെ കൊണ്ട് നടന്നേച്ച് രണ്ടിന്റെന്ന് പ്പം ആ രൺ
ച്ചേരിക്കും
ആഹ -രൺ അല്ല അടിക്കും വഴക്ക് പറയും പേടിച് രണ്ടിന്റെ അന്ന രണ്ടിന്റെന്നായപ്പം കാല് നെലത്ത് കുത്തുന്നില്ല എന്തുവാ മോനെ ഒന്നുഇല്ല ഒന്നുവില്ല പ്പോണ്ട് കാലെല്ലാം കൂടെ ആ മൊത്തത്തി നീര്
ആഹ-ഹ
വിളച്ച് കൊണ്ടുപോയി കൊണ്ടോയി നോക്യപ്പം കാലിന് പൊ വെരലിന് പൊട്ട് ല് മൂന്ന് വെരളീന് പൊട്ടല് മൂന്ന് വെരളിന് പൊ ട്ടത് പ്ലാസ് ട്ട് പതിനഞ്ച് ദെവസം സമാധാനം ണ്ടാ രണ്ടാഴ്ച ത്തേക്കിന പ്ലാസ്റ്റർ ഇട്ടത് ഈ- പതിനഞ്ച് ദെവൊ സോ ഇവിടെ ഒരു ഹ അവന്റെ റൂമിന് അവിടെ ഒരു ടിവിയുടെ ഫ്രണ്ടിൽ ഒരു മെത്തയും എടുത്തിട്ട് കെടന്ന് അപ്പൊ ഈ കൊച്ചിങ്ങക്ക് അറിയാനിട്ടല്ല കാലിഷ്
അല്ല വെക്കേഷന്റെ സമയത്തായിരുന്നോ അതോ
കേഷന്റെ സമയത്ത്
ആഹ് അതുകൊണ്ട് പഠിത്തം പോയില്ലല്ലോ
ഇല്ല ആ പതിനഞ്ച് ദിവസം സമാധ ധാനം ഉണ്ടാര്ന്ന്- എണ്ണീറ്റില്ല ആ കാല്- ആ ഡോക്ടർ ഏത് രീതിൽ വെക്കാൻ പറഞ്ഞാ അതുപോലെ വെച്ച് ശരിയാക്കിയ എടുത്ത് പതിനഞ്ചിന്റെ അന്ന് കൊണ്ട് അറിയാം പതിനഞ്ചിന്റെ അന്ന് പ്ലാസ്റ്റ്റ്എടുത്ത ണ്ട് ഞാൻ നോക്കിയപ്പോണ്ട് ദോ പറന്നു പോവുന്നു-
ആഹ്
ആ കളിക്കാന്
ഇത്രയും ദിവസക്കെ അത് കടിച്ചു പിടിച്ച് ഇരുന്നതായിരിക്കും
വരുന്നെന്ന് പറഞ്ഞന്ന് ചിന്തിച്ചോക്ക അപ്പോ അവർക്കറിയാം കയ്യും കാലുംക്കെ മുറിഞ്ഞ ഒരിടത്ത് അടങ്ങിയിരിക്കാന് ആഹ് ആ
പറഞ്ഞ പോല അല്ലെങ്കിൽ ഇപ്പത്തെ ആമ്പിള്ളേരെല്ലാം മൊബൈലിന്റെറകത്തല്ലേ ഇതൊന്നും ഇല്ലോ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്നുന്നത് കൊണ്ട് നമുക്ക്അ
എവിടെ ഇവിടെ ഇവിടൊണ്ടെങ്കി ടിവി ക്കാത്ത് വൈഫൈ ഉണ്ട് അതിന്റെ- ഫ്രണ്ടിലിരുന്നോളും അത് ഞാൻ പോയി നിർ ത്തുമ്പോളാ ഈ കളിക്കാൻ എറങ്ങുന്നേഅല്ലെങ്കിൽ അവറാ ആ വാപ്പിയുടെ വണ്ടി ഇരിപ്പൊണ്ട് അതും എടുത്തോണ്ട് പോകും ഉ
ആഹ് ആ ആഹ് ഇപ്പത്തെ പിള്ളേരെല്ലാം ഇത് തന്നെയാ
യൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ബാഗ്ഊരി വെക്കും ടി വി ഓൺ ചെയ്യും അതതി ടീ വിക്കാത്ത് വൈഫൈക ആ ഇന്നലെ ഞാൻ പിന്നെ വൈഫൈ കട്ടായി നെറ്റ് കട്ടായി. ഞാൻ ചാർജ് ചെയ്യുന്നില്ല കാരണം പഠി ഇക്കത്തില്ല ഏ രാത്രി പന്ത്ര രണ്ട് മണി ഒരു മണി ആഹ് ഒരു മണിവരെ അയിന്റെ ഫ്രണ്ടിലാ മൊബൈലിന്റെ കൂട്ടല്ല ടി വിക്കാത്ത് നെറ്റ് കണക്ട് അവർക്ക് ഗെയിം കളിക്കാം അ അത് എല്ലാം ഉണ്ട് അതിനകത്ത് ആഹ് അതെല്ലാം ചെയ്ത് വെച്ചേക്കുവ രാത്രി പന്ത്രണ്ട് മണിയായാലും കിടക്ക പത്തില്ല ഇപ്പം വഴക്കാ മൊബൈല് വേണന്ന് സ്വന്തമായിട്ട് സ്കൂളി പിളളാര് മൊബൈല് കൊണ്ടുവരുന്ന, ആ അതുകൊണ്ട് സ്വന്തമായിട്ട് ഫോൺ വേണോന്ന് ഭയങ്കര പ്രശ്നവ വഴക്കാ
ആഹ് സ്വന്തമായിട്ട് മൊബൈലും കൂടി മേടിച്ചു കൊടുത്താ പിന്നെ ഒട്ടുവേ ഇത് കാണത്തില്ല രാത്രിയിലൊക്കെ എപ്പളാ നമുക്കും അറയാൻ പറ്റത്തില്ലോ ഇത്ങ്ങൾ മൊബൈലിലൊക്കെ നോക്കിയിരുന്നിട്ടേ ടി വി ആവുമ്പോ നമ്മള് ഓഫ് ചെയ്യാൻ പറഞ്ഞാ പിന്നെ ഓഫ് ചെയ്തിട്ട് കെടന്നോളും മറ്റേ മൊബൈൽ ആവുമ്പൊ അവരുടെ റൂമില് അവരുടെ ക കാര്യങ്ങളും അല്ലേ അവര് പിന്നെ അത് ഓഫ് ചെയ്യുന്നെ നമുക്കു അറിയത്തില്ല ഇപ്പത്തെ പിളളാർക്കൊന്നും മൊബൈൽ ഇല്ലാത്തതാ നല്ലത്
ആന്ന് കാരണം കാരണം നമ്മക്ക് അനുഭവം ഇണ്ട് ഞങ്ങടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേ നല്ല പഠിക്കുന്ന ഒരു മോനായിരുന്നു നല്ല പിഠിക്കന്ന് പറഞ്ഞാ നല്ല പത്താം ക്ലാസിൽ പത്ത് എ പ്ലസ് പഠിക്കുന്നതിനെല്ലാം ടോപ്പായിരുന്നു ഇപ്പ ത്ത് ജയിച്ചപ്പം തള്ള എന്തോയ്ത് മൊബൈല് വാ മ്മച്ചി കൊടുത്ത് ത്ത്
ആഹ് ആഹ്
മൊബൈല് വാങ്ങിച്ച് കൊടുത്ത് മൊബൈലനങ്‌ അഡിക്റ്റ് ആയിപ്പോയി അഡിക് രാത്രി നൈറ്റ് ഉറക്കമില്ല ചേറക്കാന ഇതിനായി
ആ അത ഈ പിള്ളേർക്ക് മൊബൈല് കൊടുത്താാലുള്ള കുഴപ്പം ഒന്നാതെ എല്ലാവർക്കും സെപ്പറേറ്റ് റൂമാ അവര് ഇപ്പൊ എല്ലാർ രണ്ട് നില വീടല്ലേ ഉള്ളൂ അവര് മേളിൽ പോയി അവര്ട മ്മയി കയറി കഴിഞ്ഞ് കതവും അടച്ചാ നമ്മള് പേരൻറ്സ്ന് ഒന്നും അറിയ
അല്ല ഇത് ഇത് തള്ളയുടെ കയിൽന്ന് വന്നതാ തള്ള മൊബൈല് വാങ്ങിച്ച് കൊടുത്ത് ചെറുക് മൊബൈലിനകത്ത് അഡിക്റ്റ് ആയി പോയി കഴിക്ക നമ്മള്
പ്രശ്നം
അല്ല നമ്മളാന്നേലും മക്കള് കഴി ക്കാൻ വരാതൊക്കെ ആവുമ്പോഴും വിളിക്കത്തില്ലേ അല്ലേ ഇത്രേം നേരം റൂമില് ലൈറ്റ് റ്റ് കിടക്കുന്ന കാണുമ്പോ നമ്മളായ ചോദിക്കത്തില്ലേ എന്തോ ചെയ്യുവാന്ന് ന്ന് ഈ കുഞ്ഞ് രാത്രിയിൽ ഒന്ന് ഒ ഉറങ്ങാതിരുന്ന ഫ്രീ ഫയറുകളി ഗെയിമ് കളി പിന്നെ വേറെ എന്തൊക്കെയാ കൊച്ചിൾ കാണുന്നെ അറി തിന്നെല്ലെ കൊച്ചങ്ങള് കണ്ട് പകലെല്ലാം കിടന്നുറങ്ങും കാരണം ആ കൊ ചെറുക്കാൻ രാത്രി വൈകിട്ട് അഞ്ച് മണി നാല് മണിക്കാ എണ്ണീക്കുന്നത്
ആഹ് ഹാ ഹാ
ഗെയിം കളി അങ്ങനെ മാനസികമായിട്ട് പ്രശ്നം ആയപ്പം മെന്റൽ ഹോസ്
അയ്യോട അയ്യോ ഒരു മോനേ ഒള്ളൂ അവിടെ
അല്ല മോളുണ്ട് മോള് ബി എസി നെ നെയ്സാ ഗൾഫിലാ ഉം പ്ലസ്ടുനും തോറ്റു പോയി അത് വെച്ച് പത്തിൽ നല്ല നയന്റീറ്റു പെസന്റ് മാർ പെർസെന്റേജ് മാർക ഉള്ളൊരു കുഞ്ഞായിരുന്നു
ആ അതാ ഈ മൊബൈലൊക്കെ മേടിച്ചു കൊടുത്ത പിള്ളേരങ് പോക അവിടെയാണെലും മോനാണെങ്കിലും പ്ലസ് റ്റൂനായി ല്ലേ ഇനിയിപ്പം നല്ല റിസൾട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പഠിപ്പിക്കാനേ ഇപ്പ എല്ലാം നീറ്റിന്റെക്കെ എക്സാം ഉണ്ടെങ്കിലല്ലേ ഒരു നഴ് സിംഗിന് പോലും അഡ്മിഷൻ കിട്ടത്തൊള്ളൂ ഉം മറ്റ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടിയെനെ റഞ്ഞ നീറ്റ് ഇതിന്റെ എക്സാം എഴുതിയെങ്കിലെ ഇതിനുപോലും ഒരു അഡ്മിഷൻ കിട്ടത്തൊള്ളൂ
ഉം അതു വല്ല നമ്മക്ക് പഠിച്ചില്ലേലും വേണ്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ കൂടെ ഉണ്ടായ മതി അത് മനസ് നശിച്ചു ഇപ്പ മൂന്ന് മാസം കൊണ്ട് ഹോസ് പിറ്റിൽ അഡ്മിറ്റാ ഭയങ്കരമായിട്ടങ്ങ് വയ്യാ
ആഹ് അമ്മന്റെ ഒരു ഇതാവ്മ്പോ എത്രായാലും നമുക്ക് സഹിക്കാൻ പറ്റോ
എത്ര വയസ്ണ്ട് പതിനെട്ടോ പത്തൊമ്പ പത്തൊമ്പതോ ഇരുപതോ വയസ് ള്ളൊരു കൊച്ച് ചെറുക്കനാ നല്ലൊരു ചെറുക്കൻ അമ്പോറ്റിയ ഒരു ചെറുക്കൻ
ആഹ്
ആഹ് അങ്ങനെ എന്ത് ചെയ്യാനാന്ന് പർഞ്ഞ മാതാപിതാക്കള് ശ്രദ്ധിക്കണം കാ ണം. നമ്മുടെ വീട്ടിലെ ഒരു മുറി കേറിയ ഒരു കുഞ് അല്ലെ ഞാൻ ചോയ്ക്കട്ടെ പിറ്റേന്ന് രാവിലെ എണ്ണീറ്റ് പോട്ടെ അപ അടുത്തവില്ല അല്ലേല് എഹ് ഒരു ഏട്ട് പത്ത് മണി കൂടുതൽ കുഞ്ഞുങ്ങൾ ഒറങ്ങല് നമ്മള് ശ്രദ്ധിക്ക പിന്നേഹ് പത് ആഹ് ആഹ് വൈകിട്ടാ എണ്ണിക്കുന്നത്. പത്തുമണി കൂടുതൽ എണ്ണിക്കുമ്പോ ഓൻ കെട
ആഹ് അപ്പം പിന്നെ ആരായാലും ശ്രദ്ധിക്കത്തില്ല. എത്ര ആയാലും എന്തോ ആയാലും ജോലിക്ക് പോഉന്നവരാണെ പോലും അത് ശ്രദ്ധി ക്ക്യാദെരി രു നമ്മടെ മക്കളെ നമ്മള് ശ്രദ്ധിച്ചില്ല പിന്നെ
പ്ന്നെ അഹ് ശരിയാക്ണെ അച്ഛന്മാ ര് മക്കളെ നോകാൻ നോക്കത്തില്ല അവർക്ക് കാരണം കഷ്ടപ്പെടാൻ പോയാലേന്നോ കാര്യങ്ങളാ പ്പോം വീട്ടീയിരിക്കുന്ന നമ്മള് ശ്രദ്ധി അതുപോലെ പുറത്തുന്നുള്ള ഫുഡ് ഫുഡ് കുഞ്ഞുങ്ങക്ക് വാങ്ച് കൊടുക്കണ്ടന്നല്ല എന്നും അങ്ങ് പൊറത്തുന്ന് വാങ്ങിച് കൊടുത്താലോ
ആഹ് അത് ന്നെ എല്ലാ ഷാ ഇപ്പൊ ഒന്നാതെ എല്ലാം പൊറ അതെല്ലാം ഏഹ് എല്ലാ ഈ ഓ ഓരോ ക്യാൻസറോ അത് ഇത് എല്ലാ എല്ലാം നമ്മള് കേട്ട്കൊണ്ടിരിക്ക്ന്നെ ഇപ്പ എവിടെയെച്ചെന്നാ അല്ല ഒരു വീട്ടില് എനിക്ക് തോന്ന്ന്നു ഒരാക്കെങ്കിലും കാണും ക്യാൻസർ ഇല്ലാത്ത വീടുകള് ഇല്ലാ എല്ലാം പൊറത്ത്ന്ന് ഫുഡ് കഴിച്ച്
പൊറത്ത്ന്ന് ഫുഡ് കഴിക്കേന്റയെല്ല. പണ്ടെന്ന് പറഞ്ഞാൽ നൂറിതൊ ഒരു ശതമാനം ആൾക്കാര് കരുന്നെ ക്യാൻ സർ ഇല്ലാത്തത് ഇപ്പ നോ ക്കുമ്പോ നൂറില് ക്യാൻസർ ഒള്ളവര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ലാ ത്തവര് ഒരു ശതമാനവായ കാലവാഴി
ക്കുവാ ഉം
പറ്ഞ്ഞോണം എല്ലാം ക്യാൻസർ രോഗി
ഒന്നാമെ നമ്മളെല്ലാം വെഷവല്ലേ കഴിക്കുന്നെ പച്ചക്കറി തൊട്ട് വെഷവല്ലേ എല്ലാ അടിച്ചും പ് ഇത് തൊക്കെ ആക്കിയല്ലേ നമ്മക്കും കിട്ടുന്നത് ആഹ് നമ്മക്ക് കൃഷി ചെയ്യാന്ന് വെച്ചാ പന്നിയും അവു കൊരങ്ങും അതും ഇതുവാ പിന്നെ നമ്മള് എന്തോ ചെയ്യാൻ പറ്റും പൊറത്ത്ന്ന് ഫുഡ് ആഹ് പ എറിയെങ്കിലും പൊർത്ത്ന്ന് മേടിച്ചല്ലേ പറ്റു നമുക്ക് കൃഷി ചെയ്യാനൊന്നും ഒരു പരം ഒന്നും പറ്റത്തില്ലാ
പറ്റത്തില്ല പന്നികളാ പന്നി പന്നി ആന്നാന്നാണ്ട് ഇവ്ടെല്ലാം വാഴ കൃഷി ചെ ഇവിടെ കൊരങ്ങില്ല പന്നിയാ ആഹ്
പൂതി മലയെ ണാനൊക്കെ വന്ന് അതുവരെയും അ ക അയ്ന്റെ അകത്ത്ന്നേ തൊരന്നാേണ്ട് പോവാ പിന്നെ എന്താേ ചെയ്യാം പറ്റും നമുക്കെല്ലം പൊർത്ത്ന്ന് മേടിക്കാനേ പറ്റത്തൊള്ളൂ അതിനൻസരിച്ച് അസുഖങ്ങള് ഇങ്ങനെ കൂടി കൂടി കൂടി വരുവാ പിന്നെ വേറെന്നാ ഉണ്ട് ഹലോ
ആകെ
ഹലോ കേക്ക്ന്നില്ലേ കെട്ടോ വിട്ട് വിട്ട് പോവുന്നേ റെയ്ഞ്ചില്ലന്ന് താേന്ന്ണ്
ആഹ് ആഹ് ഈ വന്ന കാലഘട്ടാെന്ന് പർഞ്ഞാ മക്കളെ പിന്നെ ഒരുപാട് സൂക്ഷിക്കേണ്ട കാല ഘട്ടവാ മാതാപിതാക്കള് ശ്രദ്ധിക്ക്ന്ന പോലെ ഇല്ലെങ്കി നമ്മ്ടെ കൈവിട്ട് പോവ്ന്ന കാലവാ ആണിനെ ആന്നേലും പെണ്ണിനെ ആ ണേലും വിശ്വസിക്കാം പറ്റാ ത്ത കാലവാ ആരേം പ നമ്മള് വള കാല വല്ല നമ്മളാന്നേ എന്തോ ഒണ്ടേങ്കിലും ഇതാക്കി പറയുന്ന കാല ലവല്ല ഇപ്പോഴത്തെ കാലവെന്ന് പറഞ്ഞാ പിന്നെ വല്ലാത്തൊരു കാലവാ കാരണം ഈ കൊറോണ ടൈം ഇങ്ങോട്ട് കൊച്ചുങ്ങക്ക് നശി ക്കാൻ ഏറ്റവും കൂടുതല് കി ട്ടിയത് മൊ ബേലാ ഓൺലൈൻ പടുത്തം വന്നതാ കു കുഞ്ഞുങ്ങള് മൊത്തം മൊബൈലിനാത്തടി
ഇപ്പം മൊബൈലിലെല്ലാം ഒണ്ടല്ലോ പിള്ളാർക്ക് നോക്കുമ്പോ നോക്കുമ്പോ ഒരോന്നൊരോന്ന് വന്നോണ്ടിരിക്കുവല്ലേ അവരതിനനുസരിച്ച് മൊബൈൽ
ഇപ്പ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ മൊബൈ ബേലിൽ ഞോണ്ടലല്ലേ
റ്റത്തില്ലല്ലോ
ആ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ പറ്റത്തില്ല ആ അവർ--ക്ക് മൊബേല് കൊടുക്ക് മൊബേൽ ല് കൊടുക്കാ ചോറ് കഴിക്കത്തില്ല മൊബേലാ അങ്ങട്